ആഹ്
കേൾക്ക്ണ്ടോ പറിണ്
ആഹ് കേക്ക്ണ്ട്
ആഹ് ഹലോ
ഹലോ
ആഹ് ഇങ്ങക്ക് ഏറ്റു ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എവിടുന്നൊക്കെണ് നിങ്ങൾ ഫുഡ് കഴിച്ചിക്ക്ണത്
ഞാന് പൊർത്ത്ന്ന് ഒരുപാട് കഴിച്ചിട്ട്ണ്ട് പല പലേ സ്ഥലത്ത്ന്നും കഴിച്ചിട്ട്ണ്ട് ഇന്കിഷ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് റിണത് കൂടുതലായിട്ട് ബിരിയാണി മന്തി ങ്ങനെല്ലാ ചിക്കൻ ഐറ്റംസാള് നോൺ വെജ് ഉം ചിക്കൻ ബീഫ് എല്ലാം ഇഷ്ടാണ് പൊർത്ത്ന്ന് ഒരുപാട് കഴ്ച്ചിട്ട്ണ്ട് നല്ല ടേസ്റ്റിആയിട്ടുള്ള ഫുഡാള് ഒരുപാട് വിഭവങ്ങള് പൊറത്ത്ന്ന് കഴിച്ചിട്ട്ണ്ട് ഒര് ആഹ്
ഫുഡാണ്
ബിരിയാണി ദം ബിരിയാണി
ഉം
പിന്നെ അത് ഞാന് ഞങ്ങളൊരു പ്രാവശ്യം ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോയ്രുന്നു അപ്പ വിടുന്നൊരു അടി പൊളി ദം ബിരിയാണി കയ്ച്ച്
ആഹ് ആഹ്
ഉം അപ്പൊ ഞാനവിട്ന്ന് അവളട്ത്ത് ന്നതിന്റെ ഇണ്ടക്ക് കണ്ട് റെസിപ്പിയൊക്കെ ചോയ്ച്ച് മനസ്സിലാക്കി ഞാാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു
വീട്ട്ല്ണ്ടാക്കി
ആഹ് വീട്ട്ല്ണ്ടാക്കി ദം ബിരിയാണി വെച്ച്
ആഹ് എങ്ങനായിരുന്നു അയ്‌ന്റെ റെസിപ്പി എങ്ങനാണ്
റെസിപ്പി ഞമ്മൾ ചിക്കനോണ്ടാണ് ണ്ടാക്കിയത്
ആഹ്
ആഹ് ചിക്കന് ഞമ്മള് സാധാരണ നമ്മള് വാങ്ങുന്ന പോലെ അല്ല അത് ഞമ്മൾ കടക്കാരോട് പ്രത്യേകിച്ച് പറയണം അത് അതിന്റെ നമ്മള് തൂവല് കൂടി പറിച്ച് കളയാൻ പാടില്ല തൂവലൊക്കെ ഇങ്ങനെ പെറുക്കിട്ത്ത് കളഞ്ഞ് ആഹ് രൂപത്തിലുള്ള ചിക്കന എന്നെങ്കിലെ അയിന് കൂടുതൽ നെയ്യ് വരുള്ളൂന്ന് അതൊക്കെ അങ്ങനെണ് ആഹ് റെസിപ്പിന്റെത് പിന്നെള്ളത് മസാലകളൊക്കെ ഉപെയ്ക്കുമ്പോ നമ്മള് വീട്ടിലുണ്ടാക്ക്ണത് മസാലകള് ഉപയോയ്ക്കണം ഗരം മസാലിയൊക്കെ നമ്മള് പാക്കറ്റ് വാങ്ങാതെ വീട്ട് വീട്ടില് ഹോം മെയ്ഡ് ആയ്ട്ട് കറാമ്പട്ട ഗ്രാമ്പൂ അങ്ങനെ എല്ലാതും എടുത്ത് കുരുമുളക്, ജീരകം, എല്ലാം ചേർത്തിട്ട്. നമ്മളൊരു ഒരു ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കണം. നമ്മള് ഗരം മസ മസാല ഉണ്ടാക്കണം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ ഗരം മസാലയാണ്. അതിന്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് പിന്നള്ളത് നമ്മൾ മഞ്ഞള് തീരെ ഉപയോഗിക്കാൻ പാടില്ല.
മഞ്ഞൾ പൊടി
മഞ്ഞൾ പൊടി
ആ
മഞ്ഞൾപ്പൊടി ഉം നമ്മൾ ഉള്ളിയൊക്കെ നല്ലം വാട്ടി. നല്ലം വാട്ടണം. വാട്ടിയിട്ട് നമ്മള് പിന്നെ ത തക്കാളി നമ്മൾ അരിഞ്ഞ് ഉപയോഗിക്കരുത്. കഷ്ണങ്ങളാക്കിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഉം അപ്പ അത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത്. അതെ പേസ്റ്റ് ആക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെറൈറ്റി. പറ്റിയത് കാണിക്കണ ഒരു ഇത് വരാൻ പാടില്ല. അപ്പൊ നമ്മള് പേസ്റ്റ് ആക്കി കഴിഞ്ഞാല് അത് നല്ലോണം അങ്ങോട്ട്. മെൽറ്റ് ആവും. ആ മസാലയില്. എന്നിട്ട് അതില് ഗരം മസാല നന്നായിട്ട് ഇടണം. പിന്നെ കുരുമുളക് പൊടി ചേർക്കണം. മഞ്ഞൾ പൊടി ഒരു ലേശം. മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി. തീരെ ഉപയോഗിക്കരുത്. കുറച്ച് മുളക്പൊടി. പച്ചമുളക് ചതച്ചെടുത്തിട്ട് ആ മസാലയില് ചിക്കൻ ഇട്ട്. അപ്പഴേ അതിന്റെ ഒരു സ്മെല്ല് അടി പൊളിയാണ്. ആ അതിന്റെ ഒരു സ്മെല്ല്. പിന്നെ ഇതെല്ലാം മെൽറ്റായി വരുമ്പോ കുറച്ച് തൈരും കൂടി ഒഴിച്ചാൽ അടിപൊളിയായി. എന്നിട്ട് ആ ചിക്കനതിലിട്ട് ഫ്രൈ അതെ അതെ ചി ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം നല്ല മെൽറ്റാക്കി ഹാഫ് വേവ് ആക്കണം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കേട്ടോ അതിന്റെ മുമ്പേ. അപ്പോഴും ഞമ്മള്. നമ്മള് കാശ്മീർ ചില്ലി ഉപയോഗിക്കണം. നല്ല കളറുണ്ടാവും. എന്നാ എരിവ് ഉണ്ടാവൂഇല്ല. അതെ അതെതെ. പാകത്തിന് എരിവില്ല കാശ്മീർ ചില്ലി ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്ക. പാകത്തിന് ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ളു വേകാൻ പാടുള്ളൂ. അകത്ത് നല്ലണം മെൽ റ്റാക്കിട്ട് പിന്നെ നമ്മൾ അരി ആ സമയം കൊണ്ട് നമുക്ക് അരി ക്ലിയറാക്കണം. അരി ഞമ്മള് ജീരകശാലന്റെ അരിയാണ് ഏറ്റവും നല്ലത്.
ആഹ്
എടുക്കാൻ ഏറ്റവും നല്ല അരി അതാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു അരമണിക്കൂർ ഞമ്മളൊരു നല്ലം കഴുകി വൃ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കണം.
ആഹ്
അങ്ങനെ എന്നിട്ടാ വെള്ളത്തില് നമ്മള് ഉപ്പ് ഇടണം പിന്നെ അതിന്റെ മസാലകളൊക്കെ നമ്മള് ചെറുതായിട്ടൊക്കെ പട്ട ഏലക്കായി ഗ്രാംമ്പൂ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ട്. ആ വെള്ളം തിള ച്ചരി വേവിച്ചിട്ട് ഊറ്റിയെടുത്ത്. നല്ലൊരു ഹാഫ് വേവില്. ഒക്കെ ഹാഫ് വേവ് പാടൂ. കാരണം നമ്മള് കുറേ സമയം ദമ്മിടനാണ് ദം ബിരിയാണി പേരന്നെ ദം ബിരിയാണിയാണ്.
ആഹ് ആഹ്
അപ്പൊ നമ്മള് ഹാഫ് വേവാക്കീട്ട് അതിലിട്ട് മസാല ഇട്ടിട്ട് നമ്മള് നല്ലം. ഭദ്രാക്കി മൂടി വെച്ച് നല്ല ടേസ്റ്റ ആണ് അത് തുറ ക്ക്ണ സമയത്തെന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്
ഉം ഉം നിങ്ങൾ പുറത്തുന്ന് കഴിച്ചതാണോ വീട്ടിന്ന് ഉണ്ടാക്കിയതാണോ ഏറ്റവും രസം
നമ്മൾ എന്താണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കെന്നായിരിക്കും ഒന്നൂടെ ടേസ്റ്റ്
ആഹ്
പൊറ്ത്ത്ന്ന് കഴിക്ക്ണക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്ക്ണതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരാ
ഉം ഉം
അത് ചിക്കന്റെ ഐറ്റംസും ബീഫിന്റെ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മള് നല്ലണം അങ്ങട്ട് വേവിച്ച് കളയാൻ പാടില്ല ഒന്നും ഒരു ഹാഫ് വേവില് ഇങ്ങനെ ഇന്നട്ട് പിന്നെ നമ്മള് ദമ്മ് ചെയ്തെടു ക്കുമ്പളാ അത് ദമ്മിൽ കെടന്നുള്ള വേവണം എന്ത് ഫുഡിനും ഞമ്മള് ടേസ്റ്റ് വെക്ക്ണ ഞമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കാണെങ്കിലും ഞമ്മള് ആവീല് ഭക്ഷണം വേവിക്കണം അപ്പൊ അതിനൊരു പ്രത്യേകതരം ടേസ്റ്റ്ണ്ട് അങ്ങനെ ഒരു ദം ബിരിയാണി ആയിരുന്ന് നല്ല ടേസ്റ്റ് ആയിരുന്ന്
ഉം
അൻക്കേതാണ് ഏതാ കൂടുതലായിട്ടിഷ്ടം തോന്നിയെ
ഇൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോൺ വെജ് ഏഹ് വെജിറ്റേറിയൻ ആണ് അയില് ണ്ടാവൂലേ നമ്മളെ സദ്യാ അങ്ങൻത്തൊക്കേണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
ആഹ്
സാമ്പാറ് അയ്ത്തെ കൂ
ഓഹ് സദ്യാന്ന് പറയുമ്പോളെന്നെ അയില്ള്ള പായസങ്ങളൊക്കെ അടിപൊളിയായിരിക്കും
ഒരുപാട് അടപ്രദംമന് സേമിയ പായസം
നല്ലതാണ് നമ്മള നമുക്ക് ശരീരത്തിനും നല്ലത് സദ്യന്നേണ് ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസ് പല പലേ രൂപത്തില് നമ്മളക്ക് ശരീരത്ത്ക്ക് ചെന്നു
ആഹ് നോൺ വെജ് ഇഷ്ടല്ലാന്നല്ല എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ ആണ്
അതെ
അതില് ഉപ്പേരിയാളൊക്കെ ഉണ്ടാവൂല്ലേ അത് കൂ ട്ടുകറികള് സാമ്പാർ ഒരുപാട് കറി അതുപോലെ പൊതിച്ചോറ് ഒരീസം ഞാ വീട്ടിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അല്ലെ അതില് ഒരുപാട് കൂട്ടാനാളും അതുപോലെ മീന് ഏഹ് വാഴന്റെ ലീ ലൊക്കെ ഇട്ട് വാട്ടി പൊരിച്ച്
ആഹാ നല്ല ടേസ്റ്റ് ആയിരിക്കും വായന്റെലീല് നമ്മള് എന്ത് ആഹ്
മുട്ടയില് ജീരകവും കുരുമുളകും ഉള്ളിയും അതൊക്കെ ഇട്ട് മുട്ടയും അതുപോലെ രണ്ടയിറ്റം ഉപ്പേരി കാബേജ് ഉപ്പേരി പയറുപ്പേ രി അങ്ങനെ ഉപ്പേരീം പിന്നെ ചമ്മന്തി തേങ്ങ ചമ്മന്തി മാങ്ങ അച്ചാറ് പ പ്പടം സാമ്പാറ് അങ്ങനെ ഒരുപാട് കൂട്ടാന്ണ്ടാക്കി ന്നട്ട് പിന്നെ ആഹ് വായന്റെല കട്ട് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കും എന്നിട്ട് ചോറ് എണ്ണീം ഉപ്പൊക്കെ
മുട്ടീം മീനും കൂടിം ഒക്കെ വാ ഒക്ക മിക്സാക്കി വച്ചിട്ട് വാഴന്റെലീല്ങ്ങനെ ത് ഇങ്ങനെ കെ ട്ടിഎടുക്കുമ്പോ ഒരു സ്മെല്ല്‌ എന്തങ്കിലും വ്യത്യാസായിട്ട് തോന്നിക്കോ
ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് കുറച്ച് പത്ത് മിനിറ്റ് നേരംല്ലേ അങ്ങനെ വെക്കണോള്ളൂ
ആഹ് ആഹ്
അതാ വായന്റെല വാട്ടിയാ ഒന്ന് കളർ മാറി അയിക്ക് ചോറും
വായന്റെ ല എങ്ങനെ നല്ലണം വാട്ടണോ എങ്ങനെ
ഇല്ല എല്ലാടൊര് മഞ്ഞ കളറ് വരുന്ന രീതിലിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്ക ഒന്ന് വാട്ടിയെടുക്ക എന്നിട്ടൈക്ക് ഇല്ല ഇല്ല ചൂടാക്കി ക്കിയാമതി അത്രക്ക് ഓവറാവണ്ട എന്ത് പാകത്തിനുള്ള ഒരു ചൂടിലാക്കിയിട്ട് കളറ് മാറ്റി എടുക്ക എന്നിട്ട് അയിക്ക് ഈ ചോറില് എണ്ണയും ഉപ്പ് ഇട്ടിട്ട് ആദ്യംന്ന് മിക്സ് ആക്ക എന്നിട്ട് ആ ചോറ് ഇതാക്ക അയിക്ക് നമ്മള് എന്താ കറി ഉണ്ടാക്കിക്കണേ ഞങ്ങള് സാമ്പാറേന്നു ഉണ്ടാക്ക ക്കിത് ആ സാമ്പാർ ആഹ് ആ ചോറിലന്നെ സാമ്പാറ് പിന്നെ അതിന്റെ മേലെ നമ്മൾ ഇണ്ടാക്കിയ മീന് വായൻ്റെലേല് ചു ട്ട മീനായിരിക്കും അത് അതിന്റെ മേലെ വെക്ക പിന്നെ ഓരോ കൂട്ട തനാളും ഓരോ ചോറിന്റെ ഓരോ സൈഡികൂടി ഇങ്ങനെ വെക്കുക മേലെ പപ്പടം അതിൻ്റെ മേല അട് മുട്ടയും പൊതിഞ്ഞ് ഒരു ഫുള്ള് മുട്ട അതിന്റെ മേലെ വെച്ചിട്ട് വായൻ്റേലെ നല്ല സു ആഹ് എല്ലാടോം കവർയ്യണ രീതിയില്
ഉം ആഹ് അത് അത് കെട്ടി വെച്ച് തൊറക്കുമ്പോളന്നെ നല്ല സ്മെല്ലായിരിക്കൂല്ലേ
ഒരു പത്തി മിനിറ്റ് ഒരു അഞ്ചിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിങ്ങനെ തൊറക്കുമ്പോ തന്നെ നല്ല സ്‌മെല്ലാ അങ്ങനെ അങ്ങനെ ഒരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ പുറത്തുന്ന് ഞങ്ങള് കഴിച്ചിട്ടൊണ്ട് ചട്ടിച്ചോറൊക്കെ
ആഹ്
അങ്ങനെ ഒരുപാട് മീനിന്റെ ഐറ്റംസും സീ ഫുഡ്
ആഹ് ആഹ്
ആഹ് കൂന്തള് ഞണ്ട്
ചട്ടി ചോറ ഒക്കെ ഒന്നിച്ചിട്ടല്ലേ വരിക ഒരു ഒരു പാത്രത്തില തന്നെ ഒരു ചട്ടി എല്ലാ വിഭവവും ഒരു ഒരു പാത്രത്തിലല്ലേ ചോറ് കൊറച്ചായിരിക്കും അങ്ങനെയല്ലേ ചോറ് കൊറച്ച് വിഭവങ്ങൾ ഒരുപാട് ആഹ് ആഹ്
കൂട്ടാന് കൊറച്ചും
ഇതാണെങ്കിൽ അടിപൊളിയാരിക്കും
ഉം ഉം അങ്ങനെ ഒരു മീങ്ങളെ ഒരുപാട് ഐറ്റംസ് കൂന്തള് ഞണ്ട് അങ്ങനെ അയിക്കന്നെ ഹ് പായസോം കിട്ടും നമുക്ക് വേണ്ട പായസം ഓഹ് എനിക്കേറ്റവും ഇഷ്ടം അട പ്രഥമനാണ് പായസത്തില്
ആഹ് അരിപ്പായസാണ് എനിക്കിഷ്ടം അരിപ്പായസം തേങ്ങാപ്പാലൊഴിച്ചിട്ട് ആഹ് ഞമ്മളെ പാ പാ പാലിനേക്കാളൊന്നുകൂടി ടേസ് റ്റ് അരിപ്പായസം എല്ലാം വെക്കുമ്പോ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ആഹ് പച്ച തേങ്ങന്റെ പാല് ഉപയോഗിച്ചിട്ട്ള്ള പായസങ്ങളാണ് ഒന്നു കൂടി ടേസ്റ്റ് പാലിനേക്കാളും അതെ പാലിനേക്കാളും ഒന്നും കൂടി നല്ലതുവാണ് ടേസ്റ്റുവാണ്
ആഹ് പിന്നെണ്ട് സ്വീറ്റ് ഐറ്റംസിൽ കൊറേണ്ടല്ലേ ചോക്ലേറ്റ് അവിൽ മിൽ ക്ക് ഉം ഐസ്ക്രീംസ് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ഇപ്പോ ചിക്കനിലാണെങ്കിലും തന്നെ നോൺ വെജിൽ എടുക്കാണന്നുണ്ടെങ്കിലന്നെ ചിക്കൻലന്നെ ഒരുപാടുണ്ട് അൽഫാമ്
ഉം
ചിക്കന് അതുപോലെ ലോഡഡ് ഫ്രൈസ്അനട്ട് ഒരുപാട് ഐറ്റംസ് ണ്ടല്ലോ അത് ഒക്കെ ബീഫിലും
ഈ മന്തി ഐറ്റംസില് ഇന്ന് ചിക്കൻലെ ഒരുപാട് ടേസ്റ്റല്ലാണ് പെരിപെരി ചിക് അൽഫഹം അതും നല്ല ടേസ്റ്റാണ്. അല്ഫാമ് ഒരു തരത്തില് നല്ലൊരു ഭക്ഷണാണ് എണ്ണേലൊന്നുണ്ടാക്കാതെ.
ആഹ് ആഹ്
ആ എണ്ണയിലല്ലല്ലോ ഫ്രൈ യ്യീണത്. അത് കനലില് വേവിക്കാണലോ അതും നല്ലൊരു ഐറ്റംസാണ്. ശരീരത്തിനു വല്ലാതെ ദോഷം ചിയ്യൂല എണ്ണെ
പ്പണ്ടല്ലോ പെരിപരി ജിഞ്ചറ് അതുപോലെ കുരുമുളകിന്റെ കൈ തംസ് ഹണി-
ഗാർലിക്കും പ്പൊ അവൈലബിളാണ്.
ആഹ് ഒരുപാട്ണ്ട്.
ഗാർലിക്ക് പിന്നെ എല്ലാർക്കുങ്ങനെ പ്രത്യേകം പറ്റുന്നില്ല അത് ഒരു പ്രത്യേകതാണ്.
ം ് ആ ആഹ്
ഗ്യാസിന്റെ ബുദ്ധിമുട്ടും പ്രയാസത്തിനൊക്കെ ആഹ് ശരി.